നിശ്യങ്ങളല്ലേ
ഞാൻ എന്താ ഉള്ള അന്റെ ഒരു വിവര ഇല്ലല്ലോ. ഇന്നാള് ഒരു പോക്കണ്ടു പോയത് ആണല്ലോ പിന്നൊരു വിവരം. ഉണ്ടായിട്ടില്ല
ആഹ് ഞാനീ കൊറച്ച് തിരക്കില് പെ ട്ടുപോയി ഓരോരോ തേരക്ക് വീട് പണിയും കാര്യങ്ങള്. നിങ്ങളൊക്കെ ആയതുകൊണ്ട്.
ആഹ് അതെ എന്തായി വാർപ്പൊക്കെ കഴിഞ്ഞോ.
ആഹ് വാർപ്പ് കഴിഞ്ഞു.
ആഹ് ആഹ് ആഹ്
എന്തൊക്കെയാ അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ മഴയണ്ടോ.
ഇന്ന് നല്ല മഴണ്ടായിരുന്നു പിന്നെ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ മഴ കുറവായിരുന്നു.
ആഹ് അപ്പൊ അത് ആഹ് ഒക്കെ ഉറങ്ങി.
ആഹ് പൊതുവേ രണ്ടു ദിവ ദിവസായിട്ട് രണ്ട് മൂന്ന് സൈറ്റ് മഴ തീരെ ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോ ഒരു നല്ലൊരു മഴ പെയ്തു അവിടക്കൊക്കെ എന്താ പാട്. ഉ
ഇവിടെ മഴയില്ല കുറവ് തന്നെ. യാണ് ഇന്ന് ഒരു മഴ പെയ്തു വെറുതെയല്ലേ.
ഇവിടെ മഴ പെയ്തിക്കണ് എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെപ്പോലെ ഉള്ള മഴ.
പി ഇല്ല അടുത്ത മാസം ഉണ്ട് എന്നൊക്കെ പറ പറയണണ്ട് മഴ ക കഴിഞ്ഞ മ കഴിഞ്ഞ കഴിഞ്ഞ വർഷം. ഭയങ്കര മഴയല്ലേ ഇപ്പൊ.
ആഹ് വേനക്കാലം. വേനൽക്കാലത്ത് പെടും മഴ ഇല്ലെങ്കിൽ അതാണ്ടാവുക.
ആ കഴിഞ്ഞറി ഇതല്ലേ ഉരുൾപൊട്ടലും കാര്യങ്ങളൊ. ഓക്കെ അതൊക്കെയല്ലേ ഇനം അത് കൊറച്ച് ഓവറായി പോയും ചെയ്ത്. ആ ബസ്റ്റിലാണ് അതൊക്കെ വര്ല്. വരാനാവ്ണൊള്ളേക്കാരം
ഷ്ടം പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കുമ്പോ വരാനാവ്ണൊള്ളൂ
ആ വെള്ളപ്പൊക്കൊ ഒക്കെ ഉണ്ടായി
അ ഒക്കെണ്ടാവല് ആഗസ്റ്റിലന്നെ എന്തായി അന്റെ നാത്തൂന്റെ മോളെ കല്യാണം കഴിഞ്ഞോ
ആ കഴിഞ്ഞ്
ആ ഇയയിന്റെ തിരക്കിലാവൂലേ ഞാൻ വിളച്ച് ആഹ് ഞാൻ ഫോട്ടോസൊക്കെ കണ്ട് ഇട് ഇട്ക്കാൻ പറ്റീല്ലല്ലേ
ആഹ്
പിന്നെ വിരുന്നൊക്കെ കഴിഞ്ഞോ അൻ്റോട്ക്ക്ല്ലെ വിരുന്ന് ഒക്കെ കഴിഞ് ഞൊ
ആഹ് കഴിഞ്ഞ് പിന്നെ മോള സ്കൂൾ ചേർക്കലും അങ്ങനെ കൊറെ പരിപാടി ആയിട്ട് അങ്ങനെ അതിൽ ന്റെ ബാക്കിലേനു ഇന്നലെ ആഹ് അവൾക്ക് ഇവിടെ അടുത്ത് കിട്ടിക്ക്ണ് അടുത്ത സ്കൂളിൽ കിട്ടി ആ ആ പിന്നെ എന്തൊക്കെയ എന്നിട്ട് വേറെ വിശേഷങ്ങളൊക്കെ ഓർ ചോറൊക്കെ തിന്നോ
ചോ ചോറക്കെ തിന്ന് ഉച്ചക്കത്തന്നെ ചോറും ഇന്ന് ഒന്ന് ആഹ് രാവിലെ എന്താ മസ് സാലദോശിം തും ഉച്ചക്ക് സാതാ ചോറും കറിം തന്നെ ഞങ്ങളിവിടെ വെള്ളിയാഴ്ചേണ് ഇണ്ടാക്ക സ്പെഷ്യലൊക്കെ ഉപ്പാക്ക് പള്ളിക്കന്ന് ആഹ് ഇ ല്യില്ല പിന്നെ ഒപ്പണ്ട് പ്പൊ ഞാൻ ഇപ്പൊ ഇന്റെ വീട്ടിലാണ് അത് കാരണം കൊറച്ചിസായി ഇങ്ങട്ട് വന്നിട്ട്
അപ്പൊ ക്ലാസ്സൊ
ആ ക്ലാസ് ഇവട്ന്ന് പോവാ ഉ ഇവട്ന്ന് പോവാൻ പറ്റും കാരണം കൊറെ യ. ത് കുറചീസായിങ്ങട്ട് വന്നിട്ട് ആഹ് ഇപ്പിമ്യൊക്കെ ണ്ട്. എല്ലാരുംണ്ട് എല്ലാരും കെട്ന്ന്ക്ണ് ഞാനും പ്പം ഇന്ന് ഇയ്യ് വിളിച്ചിട്ട് എന്തേണാവോ അണക്ക് ഇനി വല്ല പെണക്കും ഉണ്ടോണാവോ വിചാരിച്ച് ഇടുക്കാത്ത കണ്ടപ്പോ
ആ അതൊന്നല്ല ഓരോ തെരക്കിപ്പെട്ടു പോയി
ആഹ്
ക്കെ അങ്ങനെ ഞമ്മള് ആ നല്ല നല്ലതായി പോണം പിന്നെ പണ്ട് ഞമ്മള് സ്കൂൾക്ക് പോയിന ആ കാലൊക്കെ ആലോചിച്ചാലേ എന്ത് രസേനു ലേ
ഞാൻ ഗ്രൂപ്പിലും കാണലില്ല ഞമ്മടെ ഗ്രൂപ്പിലും അന്നെ കാണലില്ല വ പിന്നെ പേഴ്സണൽ ആയിട്ട് വിളിച്ചാലും മെസേജ് അയച്ചാലും റിപ്ലൈ ഇല്ല
ആഹ് ഈ ഫോണിന് ഓരോ തിരക്കും പിന്നെ ഫോണ് കേടു വരലും അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് പിന്നെ അങ്ങനെ ഓരോ പ്രശ് നങ്ങളാണ് പിന്നെ ശനി ഞായറും പറഞ്ഞാൽ എല്ലാവരും വീട്ടിലുള്ള സ
ആ കുട്ടിയേള് പിന്നെ ഫോണ് ണ്ടായ പിന്നെ അവര് ആരേലും വിളിച്ച ഫോണാണ്ട് കട്ട് ചെയ്യും ഇന്നട്ട് വിളി
ഉം ആ അതൊക്കെ തന്നെയാണ് എല്ലാ വീട്ടിലുള്ള സംഭവം ഓൽക്ക് ഓൽ ക്ക് കിട്ടണത് എങ്ങനെ നോക്കി നടക്കാണ്
പിന്നെ വിളിച്ച്ന്ന് പറഞ്ഞിണ്ടെങ്കിൽ ഫോൺ നമക്ക് തരണ്ടിയെരൊല്ലൊ അപ്പൊ പിന്നെ അവർക്ക് ആ കിട്ടൂല ആ പിന്നെ ആർക്കേലും വിളിച്ചാ പിന്നെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും അപ്പൊ പിന്നെ ഓൽക്ക് ഫോണ് കിട്ടൂല
അതൊക്കെ തന്നെ എല്ലാരിം വളവ് ഇന്റെ വല്യോള് ഇടുക്കന്നെല്ല ഫോണ് അതെ നമ്മക്ക് ചിലപ്പോ അത്യാവശ്യ കോളേക്കാര വിളി വിളിക്ക എന്നിട്ടതും ങ്കൂടിട്ക്കൂല അപ്പൊ ഇട്ത്ത്കാണ്ട് പറഞ്ഞാ മതി കാര്യം പർ
അ അത് കാര്യം പറയൂലല്ലോ
കാര്യം പറഞ്ഞാ പോൽക്കും അറിയാ ത് ആ ന്നാ ന്നാൾ തന്നെ പെ ട്ട് പോയിക്ക്ണ് ആരാവോ എന്തോ ഒര അത്യാവശ്യത്തിന് വിളിച്ചിട്ട് ഓള് എടുത്തിട്ടില്ല അഞ്ചോ ആറോ വിളിച്ച്ക്ക്ണ് എന്നിട്ട് എടുത്ത് കട്ടാക്കിട ആ ആറ് പ്രാവശ്യമായിട്ട് അത്യാവശ്യത്തിന് എന്തോ നല്ലൊരു അത്യാവശ്യത്തിന് വിളിച്ചതാ എന്നിട്ട് അങ്ങനെയൊക്കെ കൊറേ സംഭവിച്ചു ഇത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഉം അത് ഇൻ്റെട്ത്ത് കിട്ടിയ ഞാൻ എന്തെങ്കിലും മെസ്സേജും കാര്യങ്ങളും പിന്നെ വാട്സാപ്പിൽ അങ്ങനെ ഓരോരുത്തര് മ മെസ്സേജ് വിടും ഇങ്ങനെ പറയുന്നല്ലേ കാര്യങ്ങള് അപ്പൊ അതിന് റിപ്ലൈ കൊടുത്ത്
മെസ്സേജ് വായിക്കുമ്പളേ അറിയൊള്ളു വിളിച്ചീന്നെ വിവരൊക്കെ
ആഹ് ഞമ്മക്കും വേണ്ടേ എപ്പോഴെങ്കിലും അത് കി പ്പ ഇപ്പ ഇപ്പഴാണ് ഒഴിഞ്ഞ സമയം
ഒറങ്ങിയാലല്ലേ ഫോണ് കിട്ടള്ളൂ ഒന്ന് കയ്യിൽന്ന് വെക്കുള്ളൂ അത് വരെ അവരെ കയ്ല്ലന്നെല്ലേ ഫോണ്
അതെന്നെ
മോൾക്ക് ക്ലാസൊക്കെ തുടങ്ങിയാ
ഇല്ലേ ചേർക്കാനാവണോണ്ട് ന്നാ ന്നാറാ പിന്നെ എന്തൊക്കെയാ വേറെന്തൊക്കെയ രാവിലെ എന്താ ഇണ്ടാക്കിയ ന ദോശെ
ആഹ് രാവില ദോശ ഇപ്പ നാളെ മോൻക്ക് സ്കൂള്ല്ലേ ചെറിയോൾക്ക് സ്കൂളില്ലേ
ഇല്ല ഇവളെ ചേർത്തിട്ടില്ല വലവാടിക്ക്
ആ വാലവാടി പോ
ആ വലവാടി പോണ്ട് വലവാടി പോണ്ടേ മടിയൊക്കെ മാറി കൊഴപ്പൊന്നുല്ല ഇപ്പ ഇഷ്ടായി ആഹ് കൊറച്ച് പോയി
ആ അപ്പൊ ചേർക്കാനായില്ലോ സ്
അയിക്ക്ണ് നാലായിക്ക്ണ് ഇകൊല്ലം ചേർത്തില്ല വലിപ്പല്ല പിന്നെ എതായാലും ഇപ്പോ പോയി തുടങ്ങിയാൽ പിന്നെ അതന്നെയ്ക്കാരം പിന്നെ അപ്പൊ ഇക്കുറി കഴിഞ്ഞിട്ട് വിചാരിച്ച് ഓളൊപ്പൊള്ളോലെ ആരിം ചേ ചേർത്തിയില്ല പിന്നെപ്പഞ്ഞോളായിട്ട് പോ പോയി ചേർ ക്കണ്ടല്ലോ വിചാരിച്ച് കൊറേ കുട്ടിള്ണ്ട് ആഹ് ഓലെ സ്കൂള് അടുത്തെന്നെ ന്നാലും ബസുണ്ട് ഒക്കെ ബസ് അല്ലേ
ആഹ് അതെന്നെ
പിന്നെ എന്തൊക്കെയാ ന്നിട്ട് മദ്രസ ഇവിടെ അട്ത്തെന്നെയാണ് ഉം മല്ലോള് പ്ലസ് വണ്ണ് പോവ്ണ്ട് മറ്റോള് അഞ്ച്
ആ പ്ലസ് പത്താം പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണി ചേർത്
ആഹ് ആ ഏതായാലുംട കൊഴ ട്ടില് വെറുതെ ഒന്നുല്ലാതെ പ്ലസ് വണ്ണും കൂടിയി ക്ലാസും കൂടി ആയിട്ടില്ല അപ്പൊപ്പൊ ഇക്കോട്ടെ ഇതായാലും ആകെ ഒരു അരമണിക്കൂറും കൂടി ഇല്ല ക്ലാസ്സ്
ആ അതന്നെ മദർസേ പോവാടെല്ലാണ്ട് ഇവിടെ എത്തുല്ലോ
അതന്നെ ഓലും ഇ എത്ര എപ്പ എത്തുന്നറിയോ ആറരക്ക് ഇവിടുന്ന് പോവ ഏ ഏഴര ആകും ഏഴേര ഏഴേമുക്കാൽ ഞാൻ മുറ്റയടിച്ച വാരൈക്കാരം അപ്പതിന് ഇവിടെ എത്തീക്കും
കഷ്ടിച്ചൊ ഒരു മണിക്കൂർ ഇണ്ടാവും അതിലപ്പ
അത് പ്ലസ് വണ്ണും പ്ലസ്ടും പാടെ കൂടിട്ട് എടുക്ക്ണ രണ്ടു പട്ടടുരിക്ക ആ കൊറേ കുട്ടികളുണ്ട് പന്ത്രണ്ടോ പതിമൂന്നൊക്കെ പെൺകു കുട്ടിയോള് തന്നെണ്ടോല്ലോ ക്ലാസ്സില്
പ്ലസ് പ്ലസ് പ്ലസ്റ്റു ഒക്കെ രണ്ട് മൂന്ന് കുട്ടികളേണ്ടാവുള്ളു
ഇവിടെ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെണ്ട് കുട്ടിയാള് അതെ എന് ന്താ അപ്പൊ പിന്നെ പരീക്ഷക്ക് വന്ന പിന്നെ ഉസ്താദ് പറയാ നിങ്ങള് മദ്രസ്ൽ ഇത്ര കുട്ടിയേള്ണ്ട് പത്തിലൊക്കെയെന്ന് പറഞ്ഞാല് ഓൽക്കൽ
ആ ഞങ്ങളവിടന്നും ഇല്ല മദ്രസയില് ഇത്ര കുട്ടികളൊന്നും ഇല്ല പത്താം എട്ടാം ക്ലാസ്സ് കഴിയുമ്പോ തന്നെ കൊറഞ്ഞ് കൊറഞ്ഞ് വരും ഈ ട്യൂഷൻ ഉള്ള കാരണം കുട്ട്യോളൊക്കെ ഒമ്പേലൊക്കെ
ഇവിടെ എല്ലാരും ഒരു വിതാക രണ്ട് കുട്ടിയാള് മൂന്ന് കുട്ടിയാളെ നിർത്തിയിട്ടുള്ളു പത്താം ക്ലാസ്ത്തെ പത്തിലെന്നെ അത്യാവശ്യം കുട്ടികള് ഉണ്ടായിരുന്നു ഓലെ ക്ലാസ്സില്
ഉം അങ്ങനെ വേണേ കുട്ട്യാള് പോണത് ആ എല്ലാരും പോവ അതെ എല്ലാരും ഇങ്ങനെ ഒഴിവാകുമ്പോഴാണ് ആ നിർത്തുമ്പോഴാണ് മറ്റോര്
ആകുട്ടിയാളാണ് പിന്നെയും കുറവ് പെ ൺകുട്ട്യാള് എത്തിക്കൊണ്ട് ഉം ആൺകുട്ടികള് പിന്നെ ഒക്കെ മടി ടിയായിട്ടും അങ്ങനെ ഇങ്ങനെയായിട്ട് നിർത്തിയതാ ഉം അ ഓൽക്ക് നല്ല ചോദ്യങ്ങളും ചോദിക്കും അങ്ങനെ ഉത് പഠിപ്പിക്കണ്ടനല്ലോ പേടിയിൻട് എഴുതാനും പത്താം ക്ലാസ്സിന്ന് അത്ര സിംപ്ളേനും സില്ലിയേനുമൊക്കെ
പത്താം ക്ലാസ്സില് മാർക്കൊക്കെ ഉണ്ടായിരുന്നോ മദ്രസയില്
ആ ആ ഫസ്റ്റ് ക്ലാസ്ള്ളോ എന്നാലും കൊഴപ്പല്ല്യ
ന്താലും ബോ
അതെ ബസ് അതൊക്കെ ഭാഗ്യാണ് കാരണം ബു ബുക്കൊന്ന് തൊറന്നോ
ആ ആ ആ അതന്നെ അതാ രണ്ടും കൂടി ആവുമ്പോ കുട്ട്യാൾക്ക് പഠിക്കാനും ബുദ്ധിമുട്ടല്ലേ
അത് ഒന്നരാടം ലീവായിനു അങ്ങനെയൊക്കെയാനു അങ്ങനെ
റ്റും അതേപോലെ തന്നെ സ്കൂളും മദ്രസും ഒരുമിച്ചാവും പരീക്ഷ
ആ പ്ലസ് ടു അങ്ങനെ തന്നെ വര്യ
ആ അവരെല്ലേ ഉള്ളൂ സ്കൂ മദ്രസ് പിന്നെ അതുവരെല്ലേ ഉള്ളൂ
ആ ആ അതന്നെ പ്ലസ് ടു വരെ പിന്നെ കഴിഞ്ഞു പിന്നെപ്പോ വേണെങ്കില്
പിന്നെ ആ പിന്നെപ്പോ സ്കൂള് മാത്രമല്ലേ ഇണ്ടാവുള്ളൂ
പിന്നെ മോളെ പത് വയസ് തായമോൾക്ക് കല്യാണം ഇണ്ടാക്കാനായോ
പ്ളസ്ടു കഴിഞ്ഞിട്ട ആ ഇപ്പഴൊന്നുല്ല്യ ആ പഠപ്പിക്കന്നെ അതിനുള്ള സാധ ആയിട്ടില്ല ആളൊന്ന് ആവതില്ല എല്പില്ല പിന്നെണെങ്കിൽ പിന്നെപ്പ പഠിക്കണ്ടേ പഠിച്ച്
ആ ഇപ്പ ഇത് എല്ലാരും പഠി പഠിക്കല്ലേ പഠിച്ചോട്ടെ എന്തെങ്കിലൊക്കെ ആയിട്ട് ഓൽക്ക് എന്തെങ്കിലും ഒക്കെ ആയിട്ടോ ഓൽക്കന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പൊ ദാ ബേച്ചാറും കാര്യങ്ങളൊന്നുംല്ല്യ ഇപ്പൊ ബേജാറും കാര്യങ്ങളൊന്നുംല്ല്യല്ലോ
ആ അതന്നെ നാലല്ട്ട വർഷം കൂടെ കഴിയുമ്പോത്തിനൊക്കെ ഡിഗ്രി ഇതൊക്കെ കഴിയുമ്പോത്തിനേ അപ്പൊ തന്നെ നോക്കുള്ളൂ ഇപ്പൊ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്
ഇരുപത് അതന്നെയുള്ളേ അതിന്റെ എടേൽ നല്ലതൊക്കെ വരിയാണെങ്കിൽ പഠിപ്പിക്ക ക്കണോലൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ നോക്കാന്നല്ലാതെ
കല്യാണം കഴിഞ്ഞ്ട്ട്ള്ള പഠിത്തൊക്കെ ഒരു കാലത്ത് അതന്നെയ പറയണ്ട അതിന്റെ മുന്നേ എന്താ പടിപൊക്കോരുവിധാക്കേണ്ടി വരും
അതൊക്കെ തന്നെയാണ്
ഞാനെ എന്റെ മോള് കൊറേ നേരായി വിളിക്ക്ണ് ഞാൻ വിളിക്കട്ടാ അനക്ക്
മ് ശ
ആ ആ കെട്ക്കാൻ ചെല്ലാഞ്ഞിട്ട് ഓള് വിളിക്ക്ണ്ട് ന്നാ ശരി
മ് ഓളൊറ്റക്കായിറ്റേക്കും ല്ലേ
ആ ഒറ്റക്കായിട്ടേ കൊറേ നേരായി ഓള്ങ്ങനെ വിളിക്ക്ണ്
മ് കറക്റ്റ് അയ്ക്കോട്ടേല്ലാണ്ട് കൊറച്ചേരൊന്ന് ആ ആ ആയെതൊടങ്ങി മ് ന്നാ അയ്കോട്ടെ മ്മക്ക് പിന്നെ കാണാ വരോണ്ടി അപ്പൊ കാണാ ശരി ന്നാ അയ്ക്കോട്ടെ